അവിടെ
സുഖം ക്കയ്ച്ചോ
വക്ഷണം കഴിച്ചിട്ടില്ല മോള് ഒ ഒറങ്ങ എഴുന്നേക്കണം.
അയ് ശരി വെട്നെല്
ങ്ങള് കഴിച്ചോ?
ല്ലാ കയിച്ചിട്ടില്ലേ വീട്ട്ലാരോക്കെലോഒയ്ച്ചാ. അവന്
വീട്ടില് ഞാനും മൂളു ഇപ്പളെ ഹസ്ബൻഡന്നെ ജോലിക്കോയി.
അയ് ശേരി എത്ര മക്കളാ.
ഒരാളേള്ളോ
ങ്ങെ ആഹ് ശരി ചെറിയെ കുട്ടിയാ.
ആഹ രണ്ട് വയസ്സ്
ഏ അത് ശരി വീട്ട്ല് മെന്നുംല്ല
ഇല്ല ഞങ്ങളേ ള്ളു അവിടെ ആ ഇണ്ടോ
ഇല്ല ഇവിടെൻ ആ ഞങ്ങളും വേറെ പോന്ന്ണ് സ്വന്തം വീടാണ്. ഹസ്സ്ണ്ട്. ഞാനുണ്ട് മൂന്ന് മക്കളുണ്ട് വലുത്പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തത് അല്ലല്ല ഇപ്പൊ വന്നതാ
ആഹ
പിന്നെ രണ്ടാമത്തേത് എട്ടാം ക്ലാസ് ചെറുത് രണ്ടാം ക്ലാസ് അല്ലാരും പോയിണ്
ഇന്ന് മഴ ഇണ്ടോ
ഇന്ന് നല്ല വെയിലാന്ന് അവിടെ
ആഹ എവിടെയും നല്ല വെയില നല്ല ചൂടും മഴക്കാലാണ് പറയേയില്ല
ആഹ അതിന് എത്ര മാഴ പയ്താലും രണ്ട് വെയിലറച്ച മതി ആ മഴൊക്കെ പോയതന്നെ അറിയില്ല
ആഹ കാലാവസ്ഥ പെട്ടെന്നാണ് മാറുന്നത്
ഉം
ഇന്നലെ വൈകുന്നേരം ഒരു മഴ വന്നിരുന്നു ചെറുതായിട്ടൊന്ന് പെയ്തു പോയി
ആഹ ഇവിടെ ഇല്ല അത് ഇങ്ങനെ മൂടി നിന്നിനി നല്ലോണം
ആഹ
പെയ്തിട്ടില്ല
ഇന്നപ്പോ വെയിലുള്ളത് കൊണ്ട് കൊതുകിനെ കുറച്ച് കുറവുണ്ട്
ആഹ ആഹ അവിടെന്താ മരങ്ങളെക്കണ്ടെടുത്ത്
ആഹ ഉണ്ട് തെങ്ങിന്റെ തോട്ടുണ്ട് റബ്ബർൊന്നുംല്ല തെങ്ങുകള് എല്ലാടയും തെങ്ങ് കൃഷിയാണ്
ഏഹ് അത് ശരി ആ വെള്ളം മഴപെയ്തക്കണ്ട്
ആഹ അതെ
കൗങ്ങ് ഉണ്ടോ
കൗങ്ങ് ഈത്തേന്റെ ഇടക്ക് ഇങ്ങനെ ഓരോന്നുണ്ട്
ആ അതല്ലേ അത് കൗങ്ങ്ന്റെ പട്ട വീണ് ക്കാണ്ട് വെള്ളം കെട്ടിക്കും
ആഹ അതെ
പിന്നെ കൊതുക് നല്ലോണം ഇവിടെ കൊതുക് അങ്ങനെ ഇല്ല മഗ്‌രിബ് ന്റെ സമയത്ത് ചെലപ്പോ പുറത്തുന്നാല് അത് കണ്ടോ അകത്തേക്ക് പോകാൻ കഴിയല്ല.
മ് ഓരോ രോഗങ്ങളും ആണല്ലോ.
ആ എല്ലാട്ത്തും ആയിട്ടോ നിത്യായിട്ടോ
മഴക്കാലായാ പിന്നെ ഓരോ രോഗങ്ങളാണ്. ഇന്ന് മാമ്പയറിട്ട് കറി വെച്ചു. പിന്നെ മുട്ട പൊരിച്ചു. ഇല്ല മീനിപ്പം ഇതിലേ വരാറില്ല.
ആ ട്രോളിങ് ആയിട്ടല്ലേ?
ആ അതെ ആയിരിക്കാം. പിന്നെ നല്ല വെലയും ആണല്ലോ.
മ് മത്തിക്ക് മുന്നൂറുപ്യ
ആ നയിക്ക് ഇതിലുള്ള ആള് വന്നിട്ടില്ലിന്ന്.
ങേ
വെല അധികായതൊണ്ടായിരിക്കും ഇതിലേ മീനെടുത്ത് വരുന്നാള് വന്നിട്ടില്ല.
ആ അയനെക്കാ അതിലും വന്നിട്ടില്ല. ഞാൻന്ന് പയറുപ്പേരി ഉം പാവക്ക ഉപ്പേരി
ആ
ദാ ഇപ്പോ അച്ചാറും ഇന്ന് വെജാണ് നോൺ വെജ് ഇല്ലാ
അ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുടണോ
ഏ അവക്ക്വേണ്ട.
ആ ആ ഗവൺമെന്റിൽ ആകുമ്പോ പിന്നെ ഭക്ഷണം ഉണ്ടാവില്ലല്ലേ?
ഏ
ഗവൺമെന്റിലാ?
ആ ഗവൺമെന്റിലാണ്. എട്ടാം ക്ലാസ് അവടെ ചോറ് കിട്ടും മോന്. മാങ്ങൂല ചോറ് കൊണ്ടോവുല്ല അവൻ. ഉം വാങ്ങും ഇല്ല കൊണ്ടുപോവും ഇല്ല.
ആ അപ്പൊച്ചക്ക് ഒന്നും കഴിക്കാതിരിക്കോ?
ഉച്ചയ്ക്ക് ചെലപ്പ ഇത്തിരി പൈസ കൊണ്ടോവും. ചങ്ങായിമാരെല്ലാം കൂടി വാങ്ങും. അല്ലെങ്കിൽ ചങ്ങായിമാരുടേന്ന് എന്താന്നക്കെഞ്ഞ നീ നമ്മക്ക് അറിയല്ലോ അര അസുഖം എന്താ കിട്ടാണ്ടാവും
അസുഖം വരുമ്പോൾ അതാണ് ഞമ്മളറിയാം വെള്ളം കുടിക്കാത്തതും ഭക്ഷണം കഴിക്കാത്തൊക്കെ
ആ വലുയാള അങ്ങനെ എന്നും കൊണ്ടുപോയിട്ടോ എന്നിട്ട് അഞ്ചൊടി പാത്തൊട്ട കൊണ്ടു പോകട്ട് ലെയിമും പബ്സോ അല്ലെങ്കിൽ ലെയിം സ്വന്തക്കൊക്കെ നിന്നു മട്ട് വീട്ടൾ പത്താം ക്ലാസ് ഒക്കെ തുടങ്ങി വേഗ വേദന അ അയിനൊന്നും കുഴപ്പില്ല
പിന്നെപ്പ പുറത്തന്ന് എന്നുള്ളത്തന്നെ ആകുമ്പ ഇപ്പ അങ്ങനെ വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ലല്ലോ ഓരോരോ ക്ക ആയതുകൊണ്ട്
ല്ലടി വിടാ വെള്ളം കൊണ്ടുവര എന്തായ അുംന്നും നമുക്കറിയാം
ആഹ അതെ കഴിഞ്ഞ ദിവസം വാർത്തൽ ഉണ്ടായിരുന്നു പിന്നെ ഏതോ കൂൾബാറിന്റെ ഓറഞ്ച് ജ്യൂസിലാണ് ഷിഗല്ല കണ്ടെത്തിയന്ന് പറഞ്ഞു
ആഹ
അതുകൊണ്ട് വിശ്വസിച്ച്ച് കഴിക്കാനും പറ്റില്ലല്ലോ
ഉം പിന്നെപതികആൾക്കാരൊക്കെ പുറത്തന്നയില്ല ഭക്ഷണം പൊറത്ത് കഴിക്കാറുണ്ടോ ഭക്ഷണം
ആഹ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ പോയി കഴിക്കും ഞങ്ങളാണല്ലേ ഉള്ളു അതുകൊണ്ട് ചല്പ്പം ചെിലപ്പോ രാത്രി ഒക്കെ വാവാ പോകാ നല്ലൊരു പോക്ക് അങ്ങ് പോവലാണ് ആരേം നോക്കാനില്ലല്ലോ
ആഹ അല്ല അമ്മന്നുല്ല
ഇല്ല അമ്മേ ഇപ്പ ഇല്ല
ഏ മെരിച്ചതാ അതോ
മരിച്ച വോയതാ മ മറച്ചിട്ട് ഇപ്പം നാല് വർഷമായി പിന്നെ എത്താത്തമാരാണ്അവര് പിന്നെകല്യാണം കഴിഞ്ഞു പോയി
ഏ അല്ല ഒരു മണള്ളൂ
ആഹ ഒരു മോനേള്ളോ മൂന്നാള് പെൺകുട്ടികളും ഒര ആണു ആണ്
ആ അത് ശരി
അമ്മനെ ഞാൻ കണ്ടിട്ടില്ല ആഹ അവരിപ്പോ ഇനിയിപ്പോ മറ്റന്നാള് വരും ഉമ്മന്റെ ആണ്ടായി
ഏഹ്
അമ്മ മരിച്ചിട്ട് നാല് വർഷായി അമ്മേടെ ആണ്ടു അപ്പൊ വരണ്ടാവും
ആഹ് ആഹ്
അതോണ്ട് ആരിം നോക്കാനില്ല ഞങ്ങ
ആഹ് അതന്നെ അതന്നെ ഓല് വരുമ്പല്ലൊള്ളൂ
ശെരി ആഹ് ചെല സമയത്തെ ക്കെ ഒ ക്കാവുമ്പോ ഒരു തോന്നലാ ആണ് ക്ക ഇണ്ടെങ്കി മോളെ നോക്കി തരാനും മോക്കൊരാളാണ് ഉണ്ടാ കേര്ന്നല്ലോ
ആ അപ്പൊ എത്രേയി കല്യാണം ഒക്കെ കൈഞ്ഞിട്ട് കൊറേയോ
ഇല്ല കല്യാണം കയ്ഞ്ഞ്ട്ട് മൂന്ന് വർഷം
ഏ ശരി അപ്പൊ കല്യാണം കഴി മുന്നെ മരിച്ച് ക്ക്ണോമ്മ
ആഹ് മരിച്ച് ഉമ്മ മരിച്ചത് കഴിഞ്ഞപ്പ്ളാണ് ന്നുള്ളതില് വേം കല്യാണം നോക്കിയതാ
അയ് ശരി
അ
ഉപ്പേ
ഉപ്പ പിന്നെ ചെറ് താവുമ്പേ മരിച്ചീനും തോന്നു പതിനാല് വർഷൊക്കെ കഴിഞ്ഞു
ആയ് ഇക്കാക്കെന്താ ജോലി ഇവടെ നാ
നാട്ടി തന്നെ ഡ്രൈവറാണ്
ഏ അയ് ശരി ഏ
ഒറ്റക്ക് ആയതോണ്ട് പിന്നെ അങ്ങനെ ഗൾഫിലൊന്നും പോവാനും പറ്റൂലാല്ലോ
ആഹ് അതന്നെ
നാട്ടില് എന്തെങ്കിലൊക്കെ ജോലി ചെയ്ത അങ്ങനെ കൊറച്ച് കൃഷിഭവന്റെ വണ്ടി പോവാറ്ണ്ടായിരുന്നു
ഏഹ്
ഇപ്പൊ പിന്നെ അത് നിർത്തി
അല്ല ഞമ്മളെ ചെലവ് കഴിഞ്ഞ് പോയാ പോരെ ഇവിട്ത്തെ ജീവിത അത് ഇണ്ടാവൂല ഇപ്പ ഈ ജീവിതത്തിലെ സുഖതാ അഅ്ണ്ടാവൂല
ആഹ് അതെ
ഇല്ലഅ് കിട്ടിയാലും
ഇത്പ്പോ നമ്മളെ അത്യാവശ്യങ്ങളും കഴിഞ്ഞു പോവും ആഹ് അതെ അല്ലാതെ പ്രവാസിയായിട്ട് ആഹ് ഒരുപാടായി ലേ
വല്യ മോന് എട്ടാം മാസം ആ പിന്നെ വല്ല്യ മോന് പയിനെട്ട് വയസ്സ് കയ്ഞ്ഞ് പ
ആഹ് ഓരോ പോക്കിന് നമ്മള് വിചാരിക്ക ഇനി അടുത്തതിന് നിക്കാന്ന് പക്ഷെ ഇങ്ങനെ ഓരോ ബാധ്യതകൾ ഇങ്ങനെ കൂടി വരികാണല്ലേ ഇനിയിപ്പോ മക്കള് പഠനമാണെങ്കിലും
കൂടാണെങ്കിലും
ആഹ് അതെ ഇവിടെ നിന്നാലൊന്നും നടക്കൂല്ല അങ്ങനത്തെ കാര്യങ്ങള
ഒന്നും നടക്കുല
നമ്മള് കയ്യിൽ ഒരുമിച്ചൊരു പൈസ പൈസ വരാതൊന്നും ചെയ്യാൻ പ പറ്റൂലല്ലോ വീടിന്റെ കാര്യങ്ങള് നടപ്പിലാക്കാ
ഞാൻ കുടുംബശ്രീന്ന് ലോണടുക്ക പിന്നെ പൂട്ടും അപ്പ എ പഴക്കും
അല്ലാതെ ഇവിടെ നമ്മള് ചെറിയ ജോലികൾ ചെയ്ത് പൈസ കയ്യിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച പക്ഷെ ഒന്നും നട
അത് നടക്കൂല അയി അങ്ങട്ട് പോ അല്ല വീടൊക്കെ വല്ല്യ വീടോ ചെറിയ വീടോ
ഞങ്ങള ചെറിയ വീടാ
ഉം
അതെന്ന ഉപ്പ ഗൾഫിലുള്ള കാലത്ത് ഉണ്ടാക്കിയത പിന്നെ ഉമ്മ സ് സുഖായേന് ശേ ശേഷം പിന്നെ ഇക്കാക്കാണെങ്കിൽ എവിടെയും പോവാനും പറ്റിയില്ല
ഉം
ഡയാലിസിസ് ചെയ്യണമായിരുന്നു ആഴ്ചയിൽ രണ്ടു ദിവസൊക്കെ
ആഹ് അത് ശരി
ഓ ആ കിഡ്നി ഷുഗർ കൂടിപ്പോയിട്ട്
കിഡ്‌നിക്ക്
ആഹ് കാലിന്റെ വിരലൊക്കെ ഒഴിവാക്കി അതൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഷുഗർ ഓരോ അസു
ഉം ആണ്
പാരമ്പര്യമായിട്ട് അവർക്ക് എല്ലാർക്കും ഉണ്ടായിരുന്നു തോന്നുന്നു
ആഹ് ഇവിടെ എനിക്ക് പ്രഷറാണ്
ആഹ് എനിക്ക് പിന്ന തൈറോയിഡ് പി സി ഓടി, ഓടി അങ്ങനത്തെല്ലാ പ്രശ്നങ്ങളും ഉണ്ട്
പ്രസ മൂന്നാമത്തെ പ്രസവത്തിന് ഉണ്ടായിരുന്നു
ആഹ് ന്നാ ആയി കോട്ടെ ഞാ പിന്നെ വിളിക്
ആഹ് നോക്കാ നോക്കാ
ഓക്കേ